ഹലോ
ഹലോ
ആ ഇന്നിട്ട്
ആ എന്തോടുക്കുവാ
ന്താ ഇവ്ടണ്ട് ഫുഡ്ഡഴ്ചിലേ
ആ കഴിച്ചു കഴിച്ചു ഇന്ന് എന്തോ കറി വെച്ചേ
ഇന്ന് ബിരിയാണിയാണ്
ഓ ബിരിയാണി ചിക്കനോ മട്ടനോ
ചിക്കന്
ആഹ് ഈ ബിരിയാണി എങ്ങനാ വെക്കുന്നേ
എങ്ങനെ
ഈ ബിരിയാണി എങ്ങനാ ഒണ്ടാക്കുന്നേ?
കേൾക്ക്ണില്ലല്ലോ പറയ്
ഹലോ
കേൾക്കുന്നില്ലേ ഇങ്ങക്ക്
ആഹ് ഒണ്ടൊണ്ട് കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട് ഈ ബിരിയാണി എങ്ങനാ നീ ഒണ്ടാക്കിയേ ഞാൻ ഈനു മുമ്പ് ഒണ്ടാക്കീട്ടില്ല ഉം ആ ഇല്ല അങ്ങനെ കഴിച്ചിട്ട് വാങ്ങിച്ച് കഴിച്ചിട്ടേ ഒള്ളൂ എങ്ങനെ ഒണ്ടാക്ക്ന്നേന്ന് അറിയത്തില്ല എങ്ങനാന്നൊന്ന് പറഞ്ഞു തന്നേ
ബിരിയാണി ഈ ചിക്കന് മസാലക്കാ ഇഞ്ചി അരവ് അങ്ങൻത്തൊക്കെ ഇട്ടിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനത്തൊക്കെ ഇപ്പം ആടും ചിക്കൻ മസാല ഒക്കെ ആ എന്നിട്ട് പിന്നെ ത് എണ്ണേലിട്ടിട്ട് പൊരിക്കാ
ഓഹ് ഓ നല്ല മൂപ്പിക്കുവോ
ഏയ് നല്ലോണന്നുമില്ല. ചെറുതായിട്ട് മ് ആ എന്നിട്ട് പിന്നെ സവാള വയറ്റീട്ട്
ആഹ്
തക്കാളി സവാള അങ്ങനത്തെ അതൊക്കെ ചെയ്ത് ത്തുനെ മസാലകളൊക്കെ ഇടും
മ് അതെല്ലാം കൂടെയിട്ട് വഴറ്റോ
ആഹ് ആ അത് തല്ലോണം വഴറ്റും
മ്
മ് ഗരമസാല ചിക്കൻ മസാല ങ്ങട്ട് ഈ ചി ക്കനെ അതില് തൈര് അതൊഴിച്ചിട്ട് ചി ചിക്കൻ അതിലേക്ക് ഇട
ഓഹ്
ങ്ങള് കയിച്ചില്ലേ ഫുഡ്
ആ കഴിച്ച് കഴിച്ച് മ്
ത് നമ്മ നെയ്ച്ചോറായിട്ട് വെക്കാ കുക്കറില്
ആഹ് ഓഹ് പിന്നെ മക്കളൊക്കെ എന്തെടുക്കുന്ന്
മക്കള് ഒടതാ കളിക്കണ്
ആഹ് ആഹാ എനിക്ക് രണ്ട് മക്കളാ ഒരാൾ ഒറങ്ങുന്ന് ഒരാള് താഴെ ടി വി കാണുന്നു മ് എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ ആ കഴിച്ചു കഴിച്ചു ഇനി എന്തോ പരിപാടി ഉച്ച കഴിഞ്ഞ്
എല്ലാരും കഴിച്ചല് കഴിഞ്ഞേക്കണ്
മ്
ഇക്കാ
ആ ഉച്ചകഴിഞ്ഞെന്തോ പരിപാടി ടി വി കണക്കൊ ഒന്നുംല്ലേ
ഏ ഞാൻ ടീവി യൊന്നും കാണെല്യ സിനിമ കാണോ ങ്ങള്
ആ എനിക്ക് സിനിമ കാണുന്ന ഇഷ്ടാ. വെളിയിലോട്ടൊന്നും പോയികാണാറില്ല. വീട്ടിലൊക്കെ ഇരുന്ന് കാണും മൊബൈ ലൊക്കെ ഇരുന്ന് കാണും
ഏഹ് അഹ് ശരി മ് ഇൻക്ക് പിന്നെ അയിനോടൊന്നും താൽപര്യല്ല.
ആഹ്
സിനിമ, സീരിയല്.
ആഹ്
അയിനോട് തീരെ സ താല്പര്യല്ല, മഴ അവിടെ മഴണ്ടോ അവിടെ?
ഇവിടെ ഇ ഇന്നലെ ഒന്ന് പെയ്തായിരുന്നു ഇന്ന് ഇതുവരെ ഇല്ല ഇന്ന് ചെലപ്പോ വൈകുന്നരത്തേക്ക് കാണൂന്നു തോന്നുന്നു അവിടെങ്ങന ന
ഞാ ഇവിടണ്ടേ മഴണ്ട് ഞാൻ ഒർങ്ങേനു ഫുഡ് കഴിക്കലൊക്കെ കയി ങ്ങനെ ഒന്ന് വിശ്രമിക്കാൻ തുട ന്തേലും
ആ ഓ ഉം ഇവിടെ കൊറെേ നാള് കൊണ്ട് ഇവിടെ ഇന്ന് ച ചക്ക വേവിച്ചത് പിന്നെ മീൻ ആഹ് പിന്നെ മീൻകറിയുണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് തോരൻ വെച്ചു
ഈ എന്താ ചക്ക എങ്ങനെ തേങ്ങരച്ചിട്ടാ?
ചക്ക നമ്മള് കുക്കറിനകത്ത് ഇടുവാ അരിഞ്ഞ് ച ചക്കയും ചക്ക കുരു ഇട്ടിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് രണ്ട് വിസിലടിക്കും വെള്ളൊഴിച്ച് പിന്നെ തേങ്ങയും ജീരകവും ഒക്കെ എല്ലാം കൂടെ ഇട്ട് വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ടിട്ട് ഇളക്കിയിങ്ങെടുക്കും വിസിലടിച്ച് കഴിയുമ്പം ആ പച്ചമുളക് ഇടിക്കും മ് കറിവേപ്പില അതൊക്കെഇട്ട് റെഡിയാക്കി എടുക്കും ഉം അങ്ങനെ ഇന്ന് അതൊക്കെ ആര്ന്നു.
പിന്നെ സ്കൂൾ ബൂട്ടിനെ എവിടെ പോയീല്ലേ?
ഇല്ല വീട്ടിലൊന്നു പോയി അതേ ഉള്ളൂ വീട്ടി പോയി കുറച്ചിസം നിക്കും അല്ലെങ്കും പോയിരുന്നു അല്ല അതെങ്ങും പോയില്ല ഇപ്രാവശ്യം വെയിലല്ലയേ ഭയങ്കര ചൂ ചൂട് ഇങ്ങോട്ടൊക്കെങ് ഭയങ്കര ചൂടാ ഉം അതുകൊണ്ട് എങ്ങോ ട്ട് എറങ്ങിയില്ല
ഉം ചൂട് എല്ലോട്ത്തും ഇണ്ട് ഇപ്പ ഞങ്ങ ഒരു മൂന്നാല് ദിവസായിട്ട് മഴ പെയ്യ്ന്ന്ണ്ട്
ആഹ് ഇവ്ടെ ഇപ്പ എന്തായാലും പെയ്യ്ന്നുണ്ട് അല്ലാതെ രാത്രി ഒറങ്ങാനും പറ്റത്തില്ല ചൂട് കാരണം ഉം പിന്നെ
പിന്നെ വേറെന്തൊക്കെ
വീട്ട്ല് എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ? ഹസ്ബന്റോ ഹസ്ബന്റ് ജോലിക്ക് പോയി രാവിലെ പോക്കും രാത്രിയാവുമ്പോ വെരും അവ്ടോ
ആഹ് രാവിലെ പോയി വൈകിട്ട് ആഹ് ഇഷാനിസ്കാരം കയ്ഞ്ഞിട്ടാ ഓല് വെരാ കൃഷി ണ്ട് ആഹ് ചോറ് കൊണ്ടു പോലാണ്
ആഹ് ഇവിടെയും കൊണ്ടു പോവും
അ ഇതിനെല്ലാതും ഫുഡൊക്കെ രാവിലെ തന്നെ ആവുന്നണ്ടേ
ആഹ് അതു കൊണ്ട് പിന്നെ രാവിലെ അങ്ങ് ജോലി കയ്യും ഉം പിന്നെ പുള്ളാരെ ക്കലല്ല്യോ ഉം
നിങ്ങവിടെ കൃഷി എങ്ങനെ?
ആഹ് എവിടെ ഇവിടെ ആ ഇവിടെ ചെറുതായിട്ട് ചീനിയും വാഴയും ഒക്കെയുണ്ട്
ആഹ് ആഹ് അപടി ണ്ടങ്ങനെ
ആ
പിന്നെ ഞങ്ങളിങ്ങനെ വര്ന്നേ ഈ തയ്യോണ്ട് വരും. അങ്ങനെ വണ്ടിയില് ഒരു വിലയാപ്പോ അവരടുത്തന്ന് ഈ അബിയു അറിയുന്ന തയ് ല്ലേ
ആഹ ആഹ
ഞങ്ങൾ ആദ്യയിട്ടാണ്ട് കേൾക്കുന്നേ അങ്ങനെ ണ്ടർന്നിട്ട് എന്റെ നാത്തൂന്റെ വീട്ടിലുണ്ടായിരുന്നു. ആ നല്ല ടേസ്റ്റ്ണ്ട് കഴിക്കാണ് അങ്ങൻത്തെരു മൂന്ന് തയ്യ് പിന്ന
എന്നെല്ല മഞ്ഞ കളറാൻ തോന്നല്ലേ പുറമേ ആഹ ഞാ കണ്ടല്ല കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല
ആ പിന്നെ അനാറ് അങ്ങൻത്തെ തയ്യൊക്കെ അതൊക്കെ വ മേ മേട്ച്ചു. തില വന്നപ്പോ
ഉം ഇതിനെല്ലാം വെള്ളം ഒഴിക്കണല്ലോ ഇനി
ആ വെള്ളം അ ഞങ്ങക്ക് പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല. ഞങ്ങക്ക് കോയൽക്കണറ് ആ രണ്ടുംണ്ട് മൂന്നുംണ്ട് ആ കെണറും ജല നിധി വള്ള ത് ണ്ട്
ആഹ
ബുദ്ധിമുട്ടില്ല ഇവിടെ അടുത്ത രണ്ട് വീട്ടാർക്ക് നല്ല നല്ലോണ്ണം ബുദ്ധിമുട്ട് അത് വെള്ളല്ല തോണ്ട്
ആ ആന്ന അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഉം എന്റെ വീട്ടി ത്തിലും അങ്ങനെ വെള്ളം ഒന്നും കുറവാ പിന്നെ അപ്പറത്ത നിന്നൊക്കെ പോയി കോരിക്കൊണ്ടൊക്കെ വരണം ഇപ്രാവശ്യം എന്തായാലും ഉണ്ടായിരുന്നു ഉം ആന്ന് ഈ ഫ ഇത്തോട്ട് ഞാ താമിക്കുന്നിടത്തോട്ട് കുഴപ്പമല്ല പക്ഷെ എന്റെ വീട്ടിലോട്ട് പോയി കഴിഞ്ഞ ച്ചിരി ബുദ്ധിമുട്ട വിടെയൊക്കെ
ആ ങ്ങള എവിടേണ്
ഏ ഞങ്ങൾ എവിടെ ഇങ്ങനെ കേരളത്തിറെ ഇങ്ങ അറ്റത്തായിട്ട് വരും
ആഹ്
പിന്നെ
പിന്നെ വേറെന്തൊക്കെ രാ ഉച്ചത്തെ എങ്ങനെ ഉറങ്ങലൊന്നില്ലേ
ഏ ഉറങ്ങണം നിന്നെ ഒന്ന് വിളി വിളിക്കാന്നുവിചാരിച്ചു എന്നിട്ട കെടക്കാം ഉം
പിന്നെ വേറെന്താ മക്കള് മക്കള്
മക്കക്ക് ബുക്കൊക്കെ വാങ്ങിച്ച്
ആഹ് ആഹ് ഇവിടെയതന്നെ ഞാനെ ക്ക് പത്തൊമ്പതാം തീയതിയാണ് ഡെലിവറി ടെയ്റ്റെ അ ഓ അപ്പത്തിന് ഒക്കെ റെഡിയാക്കുവാണ് ഇന്നിപ്പോ പോയി വെ മേടിച്ചു
ആണോ
ഉ ഒക്കെ റെഡി ആക്കാണ് ന്ന ബുക്ക് അതൊക്കെ പൊതിഞ്ഞു
ആ രണ്ടാമത്തെ ആണോ?
ആ രണ്ടാമത്തെ
ആഹ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലല്ലേ
ഉ ബുദ്ധിമുട്ടെ ഉള്ളൂ നല്ല നീര് കാലിനു അതേ വേദന ഇണ്ട് നല്ല വേദനയാണ് കാലിന് നാലു മാസം വരെ ശർ ബിസിയായിരുന്നു
ആഹ് അപ്പ പെൺ കുഞ്ഞാവാൻ സാധ്യതയുണ്ട് ഉ ആ ഒണ്ട്ണ്ട് എനിക്ക് ആദ്യത്തേന അങ്ങനായിരുന്നു ഫുള്ള് ഈ കാര്യങ്ങളൊക്കെ ആരുന്നു
ആണ് ഇല്ലേ കാലിന്റെ മുഴുവ വേദനയാണ് അടിവരെ മട
ഭയങ്കര നീര് നീരൊക്കെ ഇങ്ങ് മ- മന്ത്‌ പിടിച്ച മാതിരി കാലെല്ലാം എന്തോരു ബുദ്ധിമുട്ടായാരുന്നു ഉം കൊഴപ്പവില്ല എല്ലാം നല്ല രീതി നടക്കും ഉം പിന്നെ എടെ മൊട്ടയൊക്കെ തന്നോ പോവാനൊള്ളെ എന്നന്നാ പറഞ്ഞെ ഏ ഹോസ്
പ പത്തൊൻപതാം തീ ആ പത്തൊൻപതാം തീ സ്കാനിങ് ലാസ്റ്റ് സ്കാനിങ്ങിലെ ഡേയ്റ്റാ ങ്ങ നെ കാണിക്കല്ല്
ആഹ് ആഹ്
അന്ന് രാവിലെ ആ അത് തന്നെ ആ അന്ന് പതിനൊന്നോ ന്ന് എത്ര തിയ്യതി പതിനൊ
ആഹ് ഇന്നത്രനോ എന്തോ
പതിനൊന്നായില്ലേ ഇനി ആകെ കൊർച്ചീസൊള്ളു. അപ്പത്തിനൊക്കെ ഇങ്ങനെ റെഡി ആവാണ്. ടെൻഷന് ചെറിയൊരു ടെൻഷനുണ്ട്.
അത് കാണുവല്ലോ എന്നാലും വേണ്ടില്ല ടെൻഷൻ അടിക്കില്ലേ ബെ
അതെ
ഷുഗർ ഒന്നും ഇല്ലല്ലോ അല്ലേ
ഇല്ല ഷുഗർ ഒന്നും ല്ല. പ്രെഷർ എടക്ക് കൊറയും. ഉം
ആ അത് ഉം മ് അതിന് ഇടയ്ക്ക് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിച്ചാതി.
ആഹ് അങ്ങനെത്തന്നെ ഉം അങ്ങനെ തന്നെയ ചെയ്യാറ്
ഉം ഇപ്പൊ മൂത്ത കുട്ടി എവിടാക്കും? വീട്ടിലാകോ
ഉം ഇവിടെ കല്യാണം കഴിചോട്ത്ത് ആരുല്ല അഞ്ച് നാത്തൂമാരാണ് ആ എന്താ ഭർതാവിന് ഇപ്പ പെങ്ങമ്മാർ ഉം അപ്പോ അവരെ കല്യാണം കഴിഞ്ഞ് രണ്ടാ പേര് മൂന്നു പേര് ജോലിക്ക് പോക്ണ്ണ്ട് അവർക്ക് പിന്നെ ഓലെ മക്കളെന്നെ നോക്കാ നേരെല്ല ഓല് ഡെകെയർ ഒക്കെ ആക്കിട്ട് പോ വല് പിന്നെ ഇവിടെ ഉമ്മ ഉമ്മ ഇണ്ട് ബന്റ ണ്ട് നാട്ടില് അതന്നെ ഉള്ളു പിന്നെ ഇപ്പ മരിച്ചിക്കണ് അമ്മോശക്ക, അവനൊക്കെ കൊണ്ടു പോണം എന്റെ വീട്ടിൽ അവിടെ എന്റെ ഇ ത്താത്താനെ കൊറെേ ദൂരത്തേക്ക കല്യാണം കഴിച്ചേ പ്പ അവള് ട്ട് കാക്കാനും കോലല്ല ഉം പിന്നെ രണ്ടാ ആങ്ങളാര്ണ്ട് കല്യാണം കഴിച്ചിക്ക്ന്നാ അവരെര്ത്ക്കൊക്കെ ആക്കണം മദ്റസ് ഉണ്ടായൊണ്ടേ ആയിനും റ്റൂലാ
ആഹ് ഉം ശരിയാ ഉം എന്റെനും എന്റെ മോളെ എന്റെ കൊണ്ടാക്കി മോനെ പ്രസവിക്കാൻ നേരത്ത് പിന്നെ ഇവിട ഇവിട ത്ത ചേട്ടന്റെ വീട്ടില ആൾക്കാരാ അവിടെ നിന്നത് ഉം ന്തായാലും വല്യ കൊഴപ്പല്ലാതെ എല്ലാ റെഡിയായി പ്പ രണ്ടു വയസുണ്ട് എളേ
ഏ അയ് സരി രണ്ടൂസം കൊണ്ടൊക്കെ പോരാൻ പ റ്റാണെങ്കിലേ
ആഹ നോർമലാങ്കി പിന്നെ കൊഴപ്പെല്ലല്ലോ മൂന്നൂസം മതിയല്ല നോർമൽ ആക്കി പെട്ടെന്ന് നോർമൽ ആവട്ടെന്താ
ആ തെ മോന്റേതൊക്കെ അങ്ങനെയ പോയി രാത്രി പോയി പിറ്റേന്ന് പ്രസവം കഴിഞ്ഞ് പിറ്റെന്ന് വിട്ടിലെത്തി
ആഹ അത് എളുപ്പവാ ഉം ഓ എനിക്ക് രണ്ടും സിസേറിയനായിരുന്നു എന്റെ പൊന്നോ
ഏ അയ് സരി
ഉം ആന്ന് രണ്ടും ബുദ്ധമുട്ടാ അലെ തും ബുദ്ധിമുട്ടാ ത് പിന്നെ കൊറച് നാളൂടെ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വര
ആഹ അത് ആഹ അത അതെ ചെറിയനാവുമ്പോ പിന്നെ അത് കഴിഞ്ഞിട്ടില്ലേ ഉം കഴിഞ്ഞിട്ടില്ലതാണ് പിന്നെ ചെയ്യുമ്പോ പിന്നെ നമ്മള അറിയന്നില്ലല്ലോ
യ യ യ അന്നേരം ഒന്നും അറിയത്തില്ല സുഖല്ലേ
ഉം കഴിഞ് ഴിഞ്ഞാലാണ് പിന്നെലേ ന്റെ ഇവിടെ ഇക്കാന്റെ ഇക്കാന്റെ ഫ്ര നാത്തൂ ഇക്കാന്റെ പെങ്ങമ്മാർക്കൊക്കെ സിസേറിയനാണ് വലിയ വലിയ നാത്തൂന് രണ്ട് ണ്ടണ്ണം പ്രസവേനു അത് കഴിഞ്ഞ് മൂന്നാമത് സിസേറിയൻ
നിനക്കും എന്തായാലും പ്രസവമായിരിക്കും ഉം എല്ലാം പെട്ടെന്നായിരിക്കും
ഉം പിന്നെ നല്ല മഴുണ്ട് അവിടെ മഴ ല്ലല്ലേ
ഓ ഇവിടെ ഇപ്പൊ മഴയൊന്നുല്ലടൈ വൈകുന്നേരാവുമ്പോഴത്തേക്ക് ഇവിടെ വൈകുന്നേ ആവുമ്പോളാ തുടങ്ങുന്നെ ഇപ്പൊ നല്ല ചൂടാ ഉം ഉ മഴ പെയ്താൽ രാത്രി കിടന്ന് ഉറങ്ങാം പിന്നെ പിന്നെ വേറെന്തതുണ്ട് വിശേഷം വൈകിത്തേക്ക് വല്ലതക്ക ഉണ്ട